കേക്കൻല്ലേ ആഹ് നല്ല വിശേഷം
ചായയൊക്കെ കുടിച്ചോ
ആഹ് ആഹപ്പ ഉം കയ്ഞ്ഞിട്ടൊന്നുല്ല
ആഹ് ആഹ്
ആഹ്
വേറെന്താ എന്താ അവിടുത്തെ കാലാവസ്ഥയൊക്കെ
മഴയില്ല വെയിലൂല്ല അങ്ങനക്കരു കാലാവസ്ഥാണ്
മയ കുറവല്ലേ
ആഹ് മയ കുറവാ
ങ്ങവിടെ മഴണ്ടോ
ഇല്ല ഇവിടെ അതന്നെ മഴ ഇല്ല വെയിലും ഇല്ല അങ്ങന കാലവസ്ഥ
ഉ ആയി ഉ എന്താ
എപ്പഴാ പണിയൊക്കെ കയ്യാറ് വീട്ടില്ലേ
അത് പണിയൊക്കെ കഴ്യാം ഒരു പത്ത് പതിനതിനൊന്ന് മണിയൊക്കെ ആവുമ്പോ കഴ്യാം പണിയളെ
ആഹ ആഹ നമ്മള ഇവിടെ പന്ത്രണ്ട് മണി ഒക്കെ ആാവും പണി കഴിഞ്ഞ് കുളിച്ച കറ
ആഹ്
കയ
ഉം എന്ത ചായ കടി
ഇവിടെ ചായ ഇവിടെ ചായക്കടി നോമ്പല്ലേ
ആഹ നോമ്പന്ന
അപ്പൊ ചായക്കടി അങ്ങനെൊന്നും ഉണ്ടാക്കിയില്ല ഉം
പി പിന്നെ
പിന്നെ എന്തൊക്കെ
നല്ലത്
അക്കെ സ്കൂള പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടോ
ആ ഉണ്ട
ആലായിരിക്കില്ലേ രാവിലെ
ആ ഞാൻ ഇവിടെ എറെ കട്ടില ആാവോണ്ട് കുയ അവിടെയാണ് കുട്ടികള് പപ്പ
അവിടുന്ന് ആരാ സ്കൂളിലൊക്കെ പറഞ്ഞക്ക ഉമ്മ പറഞ്ഞക്ക
ഉ വർ നക്കും നത്ത മാരി വർ നയിക്കും
ഭക്ഷണം സ്കൂളിലേക്ക് ഭക്ഷണൊക്കെ കൊടുത്തു വിടണോ അല്ലെങ്കില് സ്കൂളിൽ തന്നെ ഭക്ഷണം ഉണ്ടാവോ
ഭക്ഷണംച്ചക്ക ഉള്ളത് അവിടുന്നന്നെ കിട്ടും സ്കൂള
ആ ആ
ആ ആ ഉ
സ്കൂള നിന്ന് ഭക്ഷണം കിട്ടുന്നു വർത്തിച്ചത് ഭക്ഷണത്തി നോക്കണ്ടല്ലോ നിങ്ങളെ വിട്ട് നിക്കാറുണ്ടോ അവര്
ആ നിക്കാറൊക്കെ ഇണ്ട്
ഉ അങ്ങനെ ശീലാക്കുമ്പോ ബുദ്ധിമുട്ട്ണ്ടാവൂലല്ലേ
ഏ
വരുന്നുണ്ടോ ഇവിടെ ഇനി ലീവിന്
വിന
ആ
ആ ഓല് ഇന്ന് വരവേ ഇന്ന് ഇങ്ങോട്ട് വരും എന്ന പിന്നെ നാളെ അങ്ങോട്ട് പോണം അങ്ങനെ
ആ അടുത്താണോ നിങ്ങളടെ വീട്
ആ കുറേ ഒക്കെ അടുത്താണ്
ആ നിങ്ങക്ക് നിങ്ങൾ ചെറിയ കുട്ടി എത്ര പ്രായമായി ചെറുതാണോ
ആ
ഞങ്ങക്ക് കുട്ടിനെ തന്നെ അതിനെ തന്നെ നോക്കാന ഇണ്ടാവൂലേ
ഉം നോക്കണ്ട്
അപ്പൊ എല്ലാം ഇങ്ങനെ പെറക്കി എന്നൊക്കെ പ്രായല്ലേ ശ്രദ്ധിക്കണല്ലേ
നെ നോക്കലെന്നെ പണിപ്പോ
അതെ നോക്കി നടക്കണല്ലോ നിങ്ങള് മഴക്കാലൊക്കെ ആമ്പോ കുട്ടിക്ക് ഉപയോഗിക്കുന്ന പ്ലമ്പേഴ്സൊക്കെ എന്താ ചെയ്യാറ്
അതൊക്കെ ഇങ്ങനെ അതിന്റെ ഉള്ളത്തെ ജെല്ലൊക്കെ കൾഞ്ഞ്ട്ടേ ഉണക്കിയിട്ട് ഈ ബല് ല്ലേ ഹരിത കാർമസേനക്കടുക്കും
അതെ അവരെല്ലാ മാസവും വ രൊ എല്ലോ പമ്പസ് എല്ലോ എടുക്കോ നിങ്ങളവിടെ ഡ്രസ്സ ഒക്കെ എടുക്കാറുണ്ടോ
ആ ഡ്രെസ്സോക്കെ എടുക്കും അത് മാസത്തില ഒരിസ ഡ്രസ്സ്‌ എടുക്കല്
അതെ ഇവിടെ പ്ലാസ്റ്റിക് മാത്രേ എടുക്കുള്ളൂ
മങ്ക് ചെറിയ കുട്ടിയൾണ്ട്
ഇല്ല ഇല്ല ഞാൻ പഠിക്ക
ഏ എത്ര ഏതാ പഠിക്കണ
ഞൻ ഇപ്പോ ഡിഗ്രി കഴിഞ്ഞ് ഇനിയിപ്പോ കമ്പ്യൂട്ടർ പഠിക്കണം അഡ്മിഷൻ എടുത്തിട്ട്ണ്ട് അടുത്ത മാസം ക്ലാസ് തുടങ്ങും
ആ
നിങ്ങെളെന്തെല്ലോ അങ്ങനെ പഠിക്കാനൊക്കെ എന്തും നോക്കുന്നുണ്ടോ
ഒക്കെ ചെയ്യണ്ട് വേറെന്നും പറയന്നില്ല
അതെയ നിങ്ങള് എന്തോ പഠിച്ചിട്ടുണ്ടായിരുന്നോ
സ്ലൈഡ് ആ മുന്നേ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളു പിന്നെ പഠിക്കാനൊന്നും പറ്റില്ല പിന്നെ കല്യാണം കഴിഞ്ഞട്ട് കുട്ടികളെ കഴിട്ട് മുന്നേിൽ ഓൺലൈൻ ക്ലാസിൽ പഠിച്ചു
ആ നിങ്ങള് മെഷീൻ അടിക്കോ
ആ അടിക്കും അത്യാവശ്യത്തിനുള്ളതൊക്കെ അടിക്കും കീറിയതുംതാതൊക്കെ മൂട്ടാനുള്ളതൊക്കെ
ആ അങ്ങനെ ആ അങ്ങനെ വർക്ക് ചെയ്ത നോട്ടി മെഷീൻ അടിക്കാൻ അറിയല ഇണ്ടാവ ല്ലോ
ആഹ ഇക്ക ശേവർക്കറോ
ആ അറിയാം
ആ് എന്നാ അന്റെ വേഗംൊക്കെ ഞാൻ ഉണ്ടാക്കണ്ട് ആവശ്യം ഉണ്ടെങ്കി പറയണ്ടോ ഞാൻ
അതെയ ആദ്യൊക്കെ ആദ്യൊക്കെ അങ്ങനെ ഇത് വ ഒരു നല്ല ഇല്ലല്ല ഇപ്പൊ ഫുള്ള് കാണലുണ്ട് ഇപ്പൊ കുറച്ച് ായിറ്റൊക്കെ ഈ ചെയ്യുന്നത്െ ഇത് പിന്നെ തുടങ്ങിയതാണോ
ആഹ പിന്നെയും തുടങ്ങിയതാണിത് പുതിയതാാണ് ഇപ്പേ ഇപ്പൊ ക്രോശേന്ന അതിന് പേര്ടുക്കാൻ ഞാൻ പണ്ട് പഠിച്ചിരതാണ് ഇപ്പോഴ അത് മോഡല
നമ്മ അങ്ങനെയാണല്ലോ പല ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയില ആയാലും
ആ വാട്സആപ്പിൽ അതിന്റെ ഫോട്ടോങ്ങളൊക്കെ കിട്ടാറുണ്ട് പ ുണ്ടെങ്കി വാങ്ങിക്കോ കൊടുത്തയക്ക
എപ്പഴാ അത് ഫേമസ് ാവാ പറയാൻ പറ്റൂില്ലല്ലോ ഇപ്പ അടുത്താണ് ഞാന ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പണ്ട എല്ലരും ഇങ്ങനെ ഈ ഹാൻഡ് വർക്ക് ചെയ്യുന്നത്
ആഹ
അപ്പൊ ഈ ഫേമസ് ആവുന്ന സമയത്ത് എല്ലരും വാങ്ങും
ആഹ്
ഇങ്ങനാണല്ലോ ഓോ സോഷ്യൽ മീഡിയൽഓരത്ത ചിലപ്പോൾഓലപലും അറിയല്ല
അല്ലണ്ടാവണ്ടേ ആരും വാങ്ങണില്ലേ ഞാൻ ച കൊടുക്കുന്നത് അ അ്മ ഓല ഇട്ട വലക്കൊക്ക ഒന്നല്ലാം കൊടുക്കുന്നത്
അതെ ആഹ ഇപ്പൊ ഫേമസ് ആയിക്കോണ്ട് നിിക്കുന്ന സമയ അതൊ നല്ല പൈസ കൂട്ടല്ലോ പിന്നെ ഹാൻഡ് വർക്ക് കൂടെ ആകുമ്പോൾ അതിന്റതായ ഒരു ഇതുണ്ടാവുമല്ലോ
ആഹ അന് കൊറെ സമയമാണ്
നമ്മളിപ്പോൾ ഡ്രസ് ഷോപ്പ് നിന്ന് ഒരു ഡ്രസ്സ് വാങ്ങുകണെങ്കും അത് റെഡിമെയ്ഡ് വാങ്ങുന്ന കടുതലല്ലേ ഹാൻഡ് വർക്ക് ചെയ്ത് ഡ ചെയ്യിപ്പിക്കുന്ന ഡ്രസിന് ന പൈസ കൂടുതലായിരിക്കല്ലോ ഇപ്പൊ ഹാൻഡ് വർക്ക് ആ അതിന്റേതായ വില
ആഹ ഞാൻ കുറച്ചിട്ടന്നെ രണ്ട് സ്ലൈഡില്ലേമ കുത്ത അതിന് ഇരുപത് രൂപേ പറയുന്നുള്ളൂ അതിനൊക്കെ കടകളിലൊക്കെ നല്ല വേലുണ്ടാ അങ്ങനത്തെ സ്്രീുകൾക്കൊക്കെ
സ്ലൈഡ് വർക്ക് ചെയ്യാത്ത സിമ്പിൾ
ആ വില പിന്നെ
നമക്ക് വർക്ക് ചെയ്തത് അല്ല വർക്ക് നമ്മളും കൂടെ ചെയ്തതാാവകുമ്പോൾ നമ്മള് എന്തായാലും പൈസ ക്കൊ
ഉ
ഞാന് ആവശ്യം എന്നീ പറയുള്ളത് ഞാ ഇരുപ തരാഞങ്ങള്ൾ ഇരുപത്തഞ്ചിന ഒക്കെ എന്താ ൊക്കെ ചെയ്താ മതി ദൂരള്ളാരാവകുമ്പോ അത് അത്ര അറിയില്ലല്ലോ
അതെ അതെ ആഹ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ എന്ത ബിസിനസ്സ് ചെയ്യുന്നത് നല്ലതാണല്ലോ നിക്ക് പുറത്ത ഷോപ്പിലൊക്കെ കൊടുത്തൂടെ
ഷോപ്പില് കൊടുത്തന്ന് അവിടെ അടുത്തുള്ളവരൊക്കെ വാങ്ങിക്കൂണ അപ്പൊ ഇനി വങ്ങിയവരങ്ങനെ താങ്ങൂലല്ലോ ന താങ്ങൂരല്ലോ പറ ദൂര ഉള്ളവർക്കൊക്കെ ആണെങ്ക പുറത്തയക്കാനും കൊരിിയറ സോന വാങ്ങുമ്പോളേ കൊരിയാർ അയക്കാൻ പറ്റുള്ളേ അെങ്കി ഇരുപുപയുടെ പൊറക്കക്ക പോയിരിക്ക ചാജ് കൊടുത്ത് ആ എങ്ങനെയപ്പോ കൊറ വാങ്ങയാണെങ്കിലൊക്കെ എന്ത
ആ അഡ്ജസ്റ്റ് ചെയ്യാല ഈ പെരുന്നാളി സീസൺ ഭക്ഷമൊക്ക ആകുമ്പോൾ എല്ലാവരും അങ്ാങ്ങും അങ്ങനത്തതൊക്കെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട്
ആഹ
അങ്ങനത്തെ ഹെയർ ബൻഡ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഒരു ഫേമസ് ഒരു ബേക്കോട്ട ഒരു നെറ്റ് വരുന്ന മോഡല അതൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ
ആഹ് ഹെർബന് ഞാൻ്തിട്ടില്ല ഹർബൻ ചെയഞാൻ അറിയതേ ഒന്നുമല്ല സ്ലേറ്റ്്ണ്ടാക്കും അപ്പൊ പിന്നുക പിന്ന ഒക്കെ തരില
ക
പില്ല ഉ പിന്നെ ചാർച ഹലോ ഹലോ
അ
അ
അ
ഹലോ